ഹലോ
ഹലോ ആഹ എവിടാണ്
ഞാൻ ഹോസ്റ്റലിലാണ്
ഹോസ്റ്റലിലോ കാണാനില്ല കോളൊന്നും വരാറില്ലേ അതാ ചോയിച്ചേ
ആഹ
അതെ എന്താ തിരക്ക്
ക്ലാസ്സൊക്കെണ്ട് ഇപ്പം അതോണ്ട് തിരക്കാണ്
അതെ ക്ലാസൊക്കെ എടുത്ത് തുടങ്ങിയാ
ഇല്ലല്ല ഞങ്ങക്ക് തുടങ്ങിയിട്ടില്ല ഞങ്ങക്കിപ്പോ പോസ്റ്റിംഗ് ആണ് ആ കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങക്കിപ്പ പോ ആ
ഉം
ഉം
പിന്നെന്താ ഫുഡൊക്കെ കഴിച്ചാ ഓ കഴിച്ചു
ആ എന്താണ് സ്പെഷ്യൽ
സ്പെഷ്യൽ ഇവിടെ എന്താണ് ടൊമാറ്റോ റൈസ്
അതെയോ നീ ഇവിടെ ഞങ്ങക്ക് ഇന്ന് ബിരിയാണി ആയിരുന്നു
ബിരിയാണിയോ ആഹ എന്താ അത്
അതാഴ്ച്ച ഒരു ദിവസം ഹോസ്റ്റലിൽ തരും
ആഏ നോൺവെജൊക്കെ ഇണ്ട് ഇവിടെ വെജ അടിക്കു
ഇവിടെ നോൺ വെജൊക്കെ ഉണ്ട്
ആഹ
ഉം
എന്നിട്ടീ പിന്നെന്തണ വീട്ടാെ വിളിച്ച
ആഹ് വിളിച്ചളിച്ച
ഓ അവിടെ എന്താണ് വിശേഷം
പിന്നെ എന്താണ് പിന്ന ഒന്നും ഇല്ലക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ
എക്സമന്റെ അടുത്താഴ്ച
അത
ഉം
ഉം
പിന്നെ എന്താണ്
പിന്നെ എന്താണ് പിന്നൊന്നുമില്ല പിന്നെന്ത് പിന്നൊന്ന്.. ഇല്ല
പി പിന്നെന്താണ് വിശേഷം
ആ അനിയൻ..
ആ കൈഞ്ഞ് കഴിഞ്ഞ് ഇപ്പൊ അവൻ വേറെ കോളേ ഇപ്പൊ കോളേജ് നോക്കുന്നുണ്ട് കോളേജ് നോക്കിട്ടുണ്ട്.
അതെ.
ആ അഡ്മിഷൻ എടുത്ത.. അവൻ ഐടി..
ആയിട്ട്യാ ആ
ആ അനിയത്തി എന്തയ്യണിപ്പം?
അനീത്തി പ്ലസ് ഒണിൽ.
അതെ ആ ഓക്കെ ഓക്കെ.
ആഹ
അവൾടെ എന്തായി ഇതൊക്കെ വന്നോ
റെന്റൊക്കെ കൊടുത്തൊടങ്ങിട്ടല്ലെയുള്ളു ഹൗസ്... ചിലവൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല മം
നിങ്ങക്ക് പോസിറ്റീവ് ഒന്നും ഇല്ല
ഓ പോസ്റ്റിങ്ങതെ ഞങ്ങക്ക് ഇപ്പോൊ.. ഓ ണ്ടായിരുന്നു ഇപ്പൊ നിർത്തി വെച്ചേക്കുകയാ എക്സാം ആവാറായിട്ടേ അതുകൊണ്ട് സ്റ്റോപ്പ് ആക്കിയേക്കാ.
ആ ഓക്കേ ഓക്കേ ഓക്കേ പിന്ന ക്ലാസ് ഒക്കെ എങ്ങനെണ്ട്?
എന്ത് കേട്ടക്ക
മാസൊക്കെ എങ്ങനെയുണ്ട്?
ക്‌ളാസൊക്കെ ദേ പാൺ പൺ പഴയപോലെതന്നെ. മാറ്റോന്നില്ല്യാ ഇടക്ക് വരും പാസ് എടുത്തും അതൊക്കെ തന്നെ
അവിടുന്ന് നോട്ട്സൊക്കെ എങ്ങനെയ എയ്താ?
നോട്സൊക്കെ ഞങ്ങെളന്നെ തനിയത്.. ഇല്ല ഞങ്ങൾന്നെ എടുക്കും, ബുക്ക് റെഫറൻസ് ചെയും അല്ലെങ്കിൽ.. പിന്നെ ഗൂഗിള് അത് ഇതന്നൊക്കെ പറഞെടു..
നിങ്ങക്ക് അപ്പ എത്ര പേപ്പർണ്ട്?
ഞങ്ങക്ക് നാല് പേ ആ നാല് പേപ്പറുണ്ട്.
ണ്ടാ
നേരം കഴിഞ്ഞിട്ട് വേണം നാട്ടിൽ പോയി നിക്കാൻ.
അതെ
മം ഇനീണ്ടു രണ്ട് വർഷം സെക്കൻഡ ഇയർ..
ആ ആ
അപ്പൊ മൂന്ന് വർഷം പഠിക്ക ഇനിയിപ്പോ ഒരു വർഷം കൂടി പഠിക്കണം പിന്നെ ഒരു വർഷം ഇന്റേൺഷിപ്പും ചെയ്യണം അല്ലേ?
ആ അതന്നെ നിങ്ങൾക്കും അങ്ങനെതന്നെയല്ലേ?
ആ ആ ഞാൻ മൂന്നു വർഷം പഠിക്കണം ഒരുവർഷ ..
ആഹ അതെ ഇനുണ്ട് രണ്ടു വർഷം കൂടി
ആഹ ആഹ
ഇന്റേൺഷിപ്പ് ഇവിടെല്ലാണ്ട് വേറെ പുൊറത്ത് ചെയ്യാൻ പറ്റൂന്ന് നോക്കണം മ്മട പേേഷൻസ് അത് പ വ എന്ത
ഓ ഓ അപ്പൊ നാട്ടില് ചെയ്യാനാ
ഉം തരുമോന്ന അറിയില്ലേ വിടന്ന അറിയില്ലേ അവര് അങ്ങനെ
ആ ആ ഉ
പിന്നെന്താണ്
പിന്നെ എന്ത് പിന്നെ ഒന്നുംല്ല ഇപ്പൊ നിക്ക്ന്ന് എപ്പളാ ലീവ്
ഇനിപ്പോ ഓണത്തിന എന്താ ലീവ്ള്ളത് വേറെ അന് മുമൻ്പൊന്നുംല്ലാലോ
ഞങ്ങക്ക് അടുത്തഴ്ചുണ്ടല്ലോ
ഏ ഞങ്ങളോടൊന്നും പറഞ്ഞട്ടല്ല
ആ അടുത്താഴ്ചുണ്ട് വെള്ളിയാഴ്ച വെള്ളി ശനി നേറങ്ങണ മൂന്ന് ദിവസം
ഉഏ
ഉം
ഞങ്ങളോട് പറഞ്ഞിട്ടില്ല
ആഹ ആഹ ആഹ
ഓണനാട്ടിക്ക്
ആഹ ആഹ
ആ
ഉം പിന്നെന്താന്ന്
തൻന്താണ് നാളെ നീ ഡ്യൂട്ടിണ്ടോ
നാളെ ആ് ഇല്ല ഇല്ല നാളെ ഇല്ല ഇല്ല ഇല്ല നാളെ പോസ്റ്റിങ്ങില്ല അവര് ആദ്യെ പോസ്റ്റിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ടെ വെറുതെ പറണ
ആ
ഇന്നല്ല എപ്പപ്പന്നും ഇല്ല ഉം
ആ ക്ക് ഇ സമയ ണ്ടാവ അടുത്തഴ് ഫുള്ളി എക്സാം പ വീട്ടുള്ള ആഴ്ച ഇണ്ടാവുള്ളൂ
ആ ആ അ എത്ര ാ ഒരു ഒരു പേപ്പറ് എത്ര സബ്ജക്ട് ഉണ്ട് ഇപ്പൊ
ഒരു സബ്ജക്ട് ഈ വർഷം ഒരു പേപ്പറില് ഒരു സബ്ജക്റ്റ്
ആ ആ മൊത്തം ആല് വെ
നാല് പേപ്പറ
മൊത്തം നൂറ് മാർക്കില് ആ അതില് വൈവ്ത്ര വൈദ്യക്ക് പററണ്ടോ വൈകക്ക് അമ്പത് പ്രാക്ടിക്കലിന്
ആ പിന്നെ ഇന്ത്യാണല് അമ്പത്
ഉം ഓ ഓ ഓ അതിലപ്പൊ എത്ര എടുക്കാൻ പാസാവാൻ
പാസ്ൻ ഹാഫ് നൂറില് അമ്പത് അമ്പയിലാകുമ്പ ഇരുപത്തഞ്ച് അങ്ങനെ
ഓഹ് ഓഹ് ഓഹ് ഉം
ഇങ്ങക്ക് വ്യത്യാസം ഇണ്ട്
ഇയ്യ ഇല്ല ഇല്ല ഞങ്ങക്കും ഏകദേശം അതുപോലെ തന്നെ വന്നു വ്യത്യാസൊന്നും ഇല്ലാ
ആഹ് എങ്ക് ഈ പ്രാവശ്യം എത്ര സബ്ജക്ട്
ഞങ്ങക്ക് ഈ വർഷം മൂന്ന് മൂന്ന് സബ്ജക്റ്റ് കഴിഞ്ഞ വർഷ് ഷം. മൂന്നെണ്ണം ഇണ്ടാർന്നു ഈ വർഷ് കഴിഞ്ഞ വർഷം ഒരു പേപ്പറില് മൂന്ന് സബ്ജക്റ്റാരുന്നു അങ്ങനെ മൂന്ന് പേപ്പറില് ഏഹ് പക്ഷെ ഈ വർഷം ഒരു പേപ്പറില് ഈ വർഷം ഒരു പേപ്പറില് ഒരു സബ്ജക്ട് ആനെ മൂന്ന് പേപ്പറുണ്ട് അടുത്ത വർഷത്തേക്ക് രണ്ട് പേപ്പറേ ഒള്ളു
ആഹ് കൊറവുണ്ടല്ലോ
ആഹ് ആഹ് കൊറവിണ്ട്
ഇവടെ പിന്നെ ഇല്ല്യാ തേർഡ് ഇയറും നാലഞ്ചു മാസം പേപ്പറന്നെയാണ്
ഓഹ് ഓഹ്
ഉം
ഉം പിന്നെന്താണ്
എന്തോന്ന് എന്താണ് സൗണ്ട്
ആ അതവിടെ പിള്ളാര് സംസാരിച്ചോണ്ടിരിക്ക്യാ
ആഹ് പിന്നെന്താ
പിന്നെന്ത്
പിന്നെ നാട്ടേകിനി ഏഹ് എപ്പളാ വരാ ഓണത്തിനോ
നാട്ടിക്കാ
ആഹ്
അടുത്ത ആഴ്ച ലീവ്ണ്ട് തോന്നു ആഹ് അപ്പം അടുത്താഴ്ച്ച ലീവിണ്ടെങ്കിൽ അടുത്താഴ്ച പോണംന്ന് വിചാരിക്കണ്ട് അല്ലെങ്കിൽ പിന്നെ ആഹ് ഓണത്തിന് ഏഹ് പോകാൻ പറ്റുള്ളൂ അല്ല അതിന്റെ മുമ്പ് ഓണത്ത് ഇവിടെ ഓണപരിപാടി ഇണ്ടാവും അപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോണം ആഹ് അപ്പൊ അങ്ങനെ പോണന്ന് വിചാരിക്കുന്നു
അല്ല അപ്പൊ അടുത്താഴ്ച ലീവ് ഇണ്ടന്ന് പറഞ്ഞ എന്തിന്റെ ലീവ്
അടുത്താഴ്ച മുഹറ അങ്ങനെ എന്തോ ഉണ്ട്ന്ന് പറഞ്ഞു അപ്പൊ ഒരു ഞാറാ വെള്ളിയാഴ്ച ഒരു ദൂസം മാത്രം ലീവ്ള്ളു പിന്നെ ശനി ഞേറും ഓൾറെഡി ലീവാണല്ലോ അങ്ങനെ മൂന്ന് ദൂസം കിട്ടും അപ്പോ വ്യായാഴ്ച പോയിട്ട്
പിന്നേ ഇജ്ജ് ഇപ്പ ഹാഫ് ഡേ ക്ലാസ്സ് അങ്ങനെ പരിപാടി ഒന്നൂല്ലാ
ഇല്ല ഫോർത്ത് സാറ്റർഡേ ല്ലേ ഞങ്‌ക്ക് സെക്ക ഏഹ് ഫസ്റ്റ് സാറ്റഡേയും ഏഹ് തേർഡ് സാറ്റർഡേയും മാത്രമാണ് ഹാഫ് ശനിയാഴ്ച ഹാ ക്ലാസിള്ളത് ഹാഫ് ഡേ ബാക്കി സെക്കൻഡ് സാറ്റർഡേയുംഏഹ് ഫോർത്ത് സാറ്റർഡേയും ഇല്ല ലീവാണ് അപ്പൊ മൂന്ന് ദൂസം കിട്ടുവല്ലോ പിന്നെ തിങ്കളാഴ്ച രാവിലെയോ അങ്ങനെ വന്നാ പോരെ ക്ലാസ്സി കേറിയാ പോരെ
അയ് ശരി
ഉം ഉം അങ്ങനെ പോണ് പിന്നെ അതില്ലെ ങ്കിന്നുണ്ടെങ്കില് പിന്നെ അതിന്റെ ആടെ ദി പിന്നെ ആഹ് ഒണാവുമ്പോ ത്തേക്കും പോണം കാരണം ഓണത്തിന് ഇവിടെ ഓണപരിപാടി ഇണ്ട് അപ്പൊ ഡ്രസ്സെടുക്കണം അതേ ആഹ് അപ്പം ഡ്രസ്സൊക്കെ എടുക്കാൻ പോണം എന്തായാലും പോകും ഈ രണ്ടു മാസം ഇപ്പൊ ജൂണല്ലേ ആയിട്ടുള്ളൂ ജൂലൈ ഇണ്ട് ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലേ ഓണം
അപ്പൊ നിങ്ങക്ക് ഇ എക്സാമും കാര്യങ്ങളൊക്കെ ക്ക എപ്പഴ വരുന്നത് ഇതിന് മുമ്പാണോ ശേഷണോ
നവംബറി അഞ് നവംബറിലേ ഉള്ളു ഞങ്ങക്ക് നവംബറൽ ഉണ്ടാവും അത് കഴിഞ്ഞൽ ഫെബ്രു ഫെബ്രുവരിയിൽ ആ ഒരു സമയമാവുമ്പം പ്രാക്റ്റിക്കലുണ്ടാവും
ആഹ നല്ല ഗാപ്പ് ഇണ്ടല്ലേ
ആഹ ആ ഇത്ര ഉണ്ടോട്ടല്ല് നയനള കൂടെ ഇതക്കെ തിയറി കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടല ആകുമ്പത്തേ റെക്കോഡൊക്കെ എഴുതിതീർക്കണ്ടേ ഞങ്ങക്ക് ആ മൂന്ന ദിനും മൂന്ന് റെക്കോർഡ്ണ്ട്
ആഹ
അപ്പ അത് ഒരു തീർക്കണം അത് സൈൻ വാങ്ങിക്കണം പിന്നെ അത് പഠിക്കണം ഇതൊക്കെ കഴിയുമ്പറ്റി ഗാപ്പ് ഫില്ലാകും
അതാണ് ഓ ചെലപ്പോ നമ്മുടെ സെന്റർ തന്നെ കിട്ടണംന്നില്ലല്ലേ വേറെ
ആഹ വേ വേറെ സെൻറർ ആഹ് വേറെ സെൻറർ കിട്ട ന്നെ അവിത്തെ സ്റ്റാഫ്
സെറ്റവാ ഞങ്ങൾക്കും ഇപ്പൊ ഈ പ്രാക്ടിക്കലാണ് അടുത്ത ആഴ്ച വേറെ സെന്ററാണ് പിന്നെത് എന്താണ് സ്റ്റാഫ് ഫുള്ള അവിടത്തെ ല്ല വേറെക്ക കോളേജ്ത്ത സ്റ്റാഫ് നമ്മുടെ കോളേജിന്ന ആരു ഇല്ല
അതെയ അപ്പൊ നിങ്ങള അങ്ങനെ അപ്പൊ നിങ്ങ അങ്ങനെ ഒറ്റക്ക് പോക്കോ
കുട്ടിക്ക് പോണ ഇവിടന്ന് കൊണ്ടുപല്ലന്ന പറഞ്ഞഞ് കൊറച്ച പിള്ളേരെല്ലേ ഉള്ളൂ
ആഹ ആഹ ആഹ
ഇത്താന്ന് ഒറ്റക്ക് പോവാനാണ് പറഞ്ഞ ഇഞ്ഞഞ് മാറോന്ന്റിയില്ല
നിനക്ക് എല്ല ഒരേ കോളേജിലും അതോ വ്യത്യാസംണ്ടാവും രേ പേപ്പറിലും വ്യത്യാസം ഉണ്ടാവും
മനസിലായില്ലേ
ഓരോ പേപ്പറിനും അതായത് ഓര എക്സമിന് സെൻററിൽ്യത്യാസംണ്ട അത ഒരേ സെൻററിൽ തന്നെയാണ് സമ അതെയോ
ഉം സ്റ്റാഫുകൾ മാത്രം ചെയ്താവുന്നുണ്ട്
ഓ ഓഓ ആഹ
പിന്നെ
പിന്നെ എന്താണ്
എടി അപ്പൊ ഞാൻ പിന്നെവിളിക്കാടി കോള് വരുന്നുണ്ട് വീട്ടീന്ന് വിളിക്കാ തോന്നുന്നു ആഹ ശരി
കട്ടിയത ആഹ
എടീ ഇതിന്ന്ന്താടി കൊടുത്തേ.
പില്ല പറ